ലോ
വിശേഷോക്കെ
ആഹ്‌ സുഖം സുഖം ആഹ്‌ കേക്കുന്നൊണ്ട് കേക്കുന്നൊണ്ട്
കഴിഞ്ഞോ
ആഹ്‌ ഫുഡക്ക കഴിഞ്ഞു അവിടോ?
ആഹ്‌ ഇവിടേം കഴിഞ്ഞു എന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നതാ
ഹാ ഞാനും ഫുഡ് കഴിഞ്ഞിട്ടൊര് വിശ്രമം എല്ലാവർക്കും ഒള്ളയാണല്ലോ
ഹലോ
ഇന്നവധിയൊക്കെല്ലേ അതുകൊണ്ട് പിള്ളേരൊക്കെ വീട്ടീതന്നെ ഒണ്ട്
ഓഹ് സ്പെഷ്യല് വെല്ലതും ഒണ്ടാക്കിയോ
ആഹ് ഇന്ന് ബിരിയാണി വെച്ചായ്രുന്നു പിള്ളാരൊക്ക ഒള്ളോണ്ട് അന്ന് ആ പണി ആ പണിയായിരുന്നു
ചെറിയ പിള്ളേരാണോ
ആഹ് മൂത്തത് പ്ലസ് ആഹ് പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തത് നാലാ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു
ഓഹ് ഓക്കേ ഓക്കേ പ്ലസ് ടു കഴിഞ്ഞല്ലേ ഇനി എന്തിനു പോകുന്നു
ഉം
എന്തത്തിനാ
അനസ്ത്തേഷ്യ
കേട്ടിൽ
അനസ്തേഷ്യ
ആഹ് അനസ്തേഷ്യ ആഹ് ഓക്കെ അനസ്തേഷ്യയൊക്കെ ഇഷ്ടാണല്ലേ?
ആഹ്
ആഹ് എല്ലാത്തിനും ഒക്കെ അപ്ലൈ ചെയ്തോ?
അത് ന്ത്‌ കോയ്സ് അത് പോയി ചേർന്ന് കോളെജ് പ്പ ചേർന്ന്
ആഹ് ഓക്കേ ഓക്കേ ക്ലാസ്സ് തോടങ്ങിയല്ലേ?
ക്ലാസോങ്ങീല ക്ലാസ്സ് ഓഗസ്റ്റില് തൊടങ്ങൂന്നറഞ്ഞു
ഓ ഓ ഓ ഉം ഉം നാല് വർഷംല്ലേ നാല് വർഷല്ലേ രണ്ട് വർഷം ഒള്ളല്ലേ ഉം ഉം ഉം ഓക്കെ
ഞാനിപ്പം പഠിത്തം കഴിഞ്ഞിട്ട് നിക്ക്ണു ഒരു മാസം ആവുന്നു
എന്ത്?
അടുത്തന്നെ ചെയ്യാനാ ഉദ്ദേശിക്ക്ണെ?
അടുത്ത ഞാന് ഇപ്പൊരു ചെറിയ കോഴ്സ് എട്ത്ത്ട്ട്ണ്ട് ഒരു മൂന്ന് മാസത്തെ കോഴ്സ് അപ്പൊ അതിന് പൊക്കൊണ്ടിരിക്കാ ഇപ്പൊരായ്ച്ച ആയിട്ടൊള്ളൂ
ആഹ്
ഉം
എന്താ വർക്ക് വല്ലത്തും ചെയ്യുന്നുണ്ടോ?
ഞാന് ഞാനില്ല ഞാന് ഹൗസ് വൈഫാ വേറ് വേറെ പണിയൊന്നുല്ല വീട്ടില് വീട്ടില് തന്നെ ആഹ് മക്കളെ നോക്കി വീടും നോക്കി ഉം
ആഹ്
കെട്ടിക്കണം എന്നുള്ള ചിന്തയില്
എന്തോ
കുട്ടികളൊക്കെ ഒരു നെലെല് എത്തിക്കണം എന്നുള്ള ചിന്ത ആഹ് നമുക്കോ പഠിക്കാൻ പറ്റില്ല അപ്പം പള്ള പി കുട്ട്യാളെ പഠിപ്പിക്ക ക്കാന്നുള്ള തില്
ഉം എല്ലാരും പ്പ അങ്ങനെ ആണല്ലോ
ഇത്രേം ഇതൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കാലത്തോരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ തന്നെ കെട്ടിച്ച് വിടാള്ളത് നോക്കും
നോക്കും ആഹ് ഇപ്പ അതിനൊക്കൊരുപാട് മാറ്റണ്ട്
ആഹ് പ്പ ഒരുപാട് മാറ്റണ്ട് പിന്നെ ഇപ്പ അവനവൻ തന്നെ ആഹ് സെലക്ട് ചെയ്യും എല്ലാം തോറന്നു പറയും ഉം പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ
ആന്നാന്ന് പണ്ടത്തെ കാലത്ത് എല്ലാരും പേടിച്ച് പേരൻസ് ക്കെണെലും അടിച്ചൊക്കെല്ലേ വളർത്തിയതും അന്ന് എല്ലാരെയും പേടിച്ചൊക്കെയല്ലേ ജീവിക്കുന്നേ
ഉം
ഇപ്പൊ പിന്നെ എല്ലാം എല്ലാ എന്ത് വേണേലും തുറന്ന് പറയാനുള്ള സ്വതന്ത്ര്യം എല്ലാ വീട്ടിലും ഉണ്ട്
അത് ഒരു കണക്കിന് നല്ല കാര്യം തന്നാ അവർക്ക് എന്തുണ്ടേലും പറയാലോ ഓപ്പണായിട്ട് വന്ന്
ആഹ് അത് പറയാ അപ്പൊ ചെലേ ഇപ്പോ രാവിലെ വീട് എടുക്കുകയും ചെയ്യും ചെല പിള്ളേരൊക്കെയേ
ആഹ് അങ്ങനെയുള്ളവരുമുണ്ട് അത് മിസ്യൂസ് ചെയ്ത് ആ അങ്ങനെ പോന്നോരുമുണ്ട് പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ രീതി അനുസരിച്ചും സ്വഭാവം അനുസരിച്ചും
ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞോണം എന്നിട്ട് നിരസിച്ചാലും നർസിച്ചില്ലെങ്കിലും നമ്മളത് തുറന്ന് പറയണം പിന്നെ അതിന് പറഞ്ഞന്നും പറഞ്ഞ് പറഞ്ഞ് ഞാൻ അറിയരുതന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ മറ്റുള്ളവരിൽ നിന്ന് അറി ആ മറ്റുള്ളവരിൽ നിന്നറിയുമ്പോ നമ്മ ക്കാ അതിന്റെ ആ ഇതില്ലേ നമ്മക്കാ നേരിട്ട് അറിയാങ്കിൽ കുഴപ്പവില്ലല്ലോ
പേരെന്റ്സ് ഫ്രണ്ട്സിനെ പോലെ ആണെങ്കി നമ്മക്ക് എന്ത് വേണേലും ഓപ്പണായിട്ട് പറയാല്ലോ
ആഹ്
ആഹ് ഇപ്പ പ്രത്യേകിച്ച് ഇപ്പഴത്തെ ഒരു സൊസൈറ്റിയില് അങ്ങനെ വേണം ചെയ്യാൻ എന്തുണ്ടേലും വന്ന് പറയുവോ എന്ന് വച്ചാ അത്രക്കുള്ള കാര്യങ്ങളൊക്കെ അല്ലേ
നമ്മക്ക് അന്ന് നമ്മുടെ വീട്ടിൽ തുറന്ന് പറയാൻ പറ്റൂല നമ്മുക്ക് ഭയം ഒന്നുമില്ലായിരുന്നു എന്നാലും ഇത് നമ്മളങ്ങനത്തെ വേണ്ടാത്ത പണിക്കൊന്നും അങ്ങനെ പോവൂല്ല അവര അവരെ ഒരു ഭയം ഉണ്ടായിരുന്നു അവര് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഇതിനൊന്നും പോവതില്ല അത്യാവശ്യം ആഹ് കാര്യങ്ങൾക്ക് മാത്രമേ ഇറങ്ങുവുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങൾക്കും പിള്ളേര് തന്നെ ഇറങ്ങി നടക്കൂല്ലോ അതെ ആ അപ്പോ എല്ലാവരും അവരുടെ ഉമ്മാടെയും ബാപ്പാടെയും കൂടെ തന്നെ ഇറങ്ങൂള്ളായിരുന്നു അവരുടെ വീട്ടിൽ പോയി നിക്കാനാണെങ്കിലും
ആണ് ആണ് പക്ഷെ അങ്ങനെ അങ്ങനാണെങ്കി ഒരു തന്റേടവോ ഒന്നും ഉണ്ടാവ ത്തില്ല ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനോ ഒന്നും അവർക്ക് അന്നേരം ഒന്നും പറ്റത്തില്ല
അതുകൊണ്ട് നമ്മുക്ക് ഇപ്പളൊന്നും നമ്മക്ക് കോളേജിലൊക്കെ പോകുമ്പം എന്ത് പറയണം എന്ത് പറയണ്ടാന്നൊന്നും അറിയാൻ പാടില്ല നമ്മക്ക് മക്കടെ കാര്യ കാല ആകുമ്പോം അവർക്ക് ഇച്ചരെയും കൂടി ഇത് വന്നോളൂല്ലോ അപ്പ അവരുടെ അപ്പം അതിലും വലിയത് നടക്കാനാ ഒള്ളായിരുന്നു
ഉം ഉം അവരെല്ലാം ഇപ്പോഴത്തെ എന്ന് വെച്ചാ ഇപ്പഴത്തെ സൊസൈറ്റിയില് ജീവിക്കാൻ അവര് പഠിക്കണം
കാലത്തിനൊപ്പം നമ്മളും മാറണോല്ലോ
പണ്ടുള്ള ജീവിതം ഒന്നും അല്ലല്ലോ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഇല്ലേ മനുഷ്യരുടെ സ്വഭാവത്തിലാണേലും ചിന്താഗതിയിലാണേലും എല്ലാം ഒരുപാട് മാറ്റമുണ്ട്
ഞാൻ വിചാരിക്കുന്നത് സ്വന്തമായിട്ട് അവനവർക്ക് വേണ്ടിയുള്ള പൈസ അവനവൻ തന്നേ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് നമ്മടെ കാര്യങ്ങൾ എവിടെയും തുറന്നു പറയാനും ജീവിക്കാൻ ഒരു തെ റ്റ് പറ്റിയാല് അതിൽ നിന്നൊക്കെ ഇത്തിരി മാറി നിക്കാനും ഇപ്പം ആർക്കും ആർക്കും തെറ്റ് പറ്റാല്ലോ അപ്പൊ നമ്മുക്ക് പറ്റിയപോലെ ഒന്നും മ മറ്റുള്ളവർക്ക് അങ്ങനെ പറ്റരുത് അതെന്നുള്ള ചിന്തയില് മക്കളെ ആ രീതിയിൽ പഠിപ്പിക്കണം ആഹ് അതിനിടയില് ലൈസൻസ് എടുക്കാൻ പോവാൻ പറഞ്ഞോണ്ടിരിക്കുവ ഞാൻ എന്നാ വണ്ടി ഓടിക്കാൻ പഠി
ആഹ് ഞാനിപ്പം പഠിച്ചോണ്ടിരിക്കുവാ സ്കൂട്ടി
അല്ലാണ്ട് ഇതിലേ കൂടെ ഒക്കെ എടുത്ത് ഓടിക്കും അത് ഇത്ള്ളോണ്ടെട്ത്ത് ഓടിക്കുവാര്ന്ന്. ഇനിയിപ്പം അത് പോയി പഠിച്ച് ലൈസൻസ് ഇട്ക്കണമല്ലോ. മറ്റേ ഉം കാറ് ഓടിക്കാൻ പർഞ്ഞോണ്ടിക്കാ. അപ്പം നമ്മക്കും ഒരോ ആവശ്യങ്ങൾക്ക് പെൺകുട്ടിയാളാവുമ്പം നമ്മള് പറയണക്കെ അത്യാവശ്യം കേൾക്കൂല്ലോ
ആഹ് അത് ശരിയാ.
ആഹ് അവിടെ കൊണ്ടോവാ ഇവിടെ പോവാന്നൊക്കെ പർഞ്ഞാ എട്ക്കാൻ പർഞ്ഞ വീട്ടിന്ന് ആമ്പേരെ കിട്ടൂല്ലോ പിന്നെ ഇവിടെ ആയിക്കഴിഞ്ഞാ ആഹ് ആമ്പിള്ളേര് പൊർത്തോട്ട് പോവല്ലോ ഉം പിന്നെ നമ്മള് വിളിച്ചാ ഓ ഈ അമ്മയ്ക്ക് ചുമ്മാ ഇരിക്കാൻ പാടില്ലേന്ന് ചോയ്ച്ചോണ്ട് പിന്നെ പെമ്പിള്ളേരാകുമ്പം നമ്മുടെ കയ്യില് ഉള്ളിടത്തോളം കാലം നമുക്ക് ഉപകാര
ആന്ന് എനിക്ക് ഞാന് ഞാൻ ആഹ് ഞാൻ കോളേജി കേറിയ സമയത്തൊന്ന് പഠിക്കാൻ നോക്കി. അപ്പഴ്ത്തേനും മഴയൊക്കെ ആയിട്ട് പറ്റിയില്ല പിന്നിപ്പം കോളേജ് കോളേജ് പിന്നെ കേറിയതിന് ശേഷം പിന്നെ ഫുള്ള് ബിസി ഓരോ പ്രോഗ്രാം കാര്യങ്ങളും പഠിത്തവും അങ്ങനങ്ങ് പോയി. പിന്നെ ഇപ്പോ കോളേജ് കഴിഞ്ഞ് നിന്നപ്പം പഠിക്കാന്ന് വിചാര്ച്ച് വീട്ടില് സ്കൂട്ടി ഉണ്ടായിരുന്നു. രണ്ടെണ്ണം ഉണ്ടായ്രുന്നു എന്നിട്ടും ഞാൻ പഠിച്ചില്ലാന്ന് പറയുമ്പം എല്ലാരും എന്നെ വഴക്കു പറയും.
ആഹ് കൊറേരുന്ന്ട്ട് അവളെ കൊണ്ട് റോഡികൂടൊക്കെണ്ട് ഓടിച്ച് അതിപ്പം അവക്ക് എപ്പഴും എടുക്കാത്തത് കൊണ്ട് പേടി പോലെ ഇപ്പം റോഡിലേ റോഡിലേക്ക് എറങ്ങി നമ്മള് അയ്ന്റെ ഇത് മാറ്റണമല്ലോ ചെറു റോഡി ഓടിക്കാൻ കഴിയില്ലോ മറ്റേ ആഹ് അയ്നുള്ള ഇന്നും കൂടെ പർഞ്ഞാ വിട്ടത്. ആഹ് ഞാൻ എപ്പഴാന്നും പറഞ്ഞിട്ട് പോവുകയും ചെയ്ത് വീട്ടി ഇപ്പം ചുമ്മായിരിക്കുവാണല്ലോ. ഓഗസ്റ്റ് വരെ ചുമ്മായിരിക്കുവാണല്ലോ അപ്പം ഉം അങ്ങനെന്നാ വിടാ ഒക്കെ നാളെ ഒരു കല്യാണം ഉണ്ട്. അതും കൂടി കഴിയട്ടെ എന്നൊക്കെ ഓർത്തിരിക്കുവാ
ഓഹോ അനസ്തേഷ്യ പഠിക്കാൻ എവിടാ എവിടാ പ്പം ഏ
ഇവിടെ വിടെ അടുത്തന്നെയാ
ഓഹ് പോയി വരാം അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കണ്ടല്ലേ
ഹോസ്റ്റലി നിക്കാൻ വിടൂല എന്തായാലും എന്നാ വെച്ചാ നമുക്ക് അത്രക്കൊരു ഇത് ഓഹ് പൊർത്ത് നമ്മടെ ഇവിടെന്ന് നമ്മുടെ വീട്ടിലേക്ക് വിടുന്നന്നെ ഇവള് നമ്മുടെ കൂടെ അല്ലാതെ പോയിട്ടില്ല എന്റെ വീട്ടിലേക്ക് പോലും അത് ഭയങ്കര മടിയാ അമ്മ എവിടെ പോയാലും അമ്മയും വേണം എന്ന് വിളിക്കും അപ്പം
പിന്നെ ഈ ഹോസ്റ്റൽ ജീവിതം എന്നൊക്കെ പറയാ നമ്മള് അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മള് അടു ത്ത് കോളേജ് ഉണ്ടല്ലോ നമ്മള് അവിടെ ഉം അവിടെന്നും പല സൈസ് ഉള്ള ആൾക്കാര് വന്ന് ഒത്തിരി പേര് വന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ നമ്മള് ഇവിടെ ഉള്ളപ്പം നമ്മളിനി പൊർത്തോട്ട് വിടണ്ട ആവശ്യം ഇല്ലല്ലോ. അന്നന്ന് പോയി വരാം. അല്ലേ പിന്നെ നമ്മള് അവളെ കാര്യങ്ങൾ മൊ ത്തം ചെയ്തു കൊടുക്കും ഒരു കാര്യവും ചെയ്യില്ല അവള് അവൾടെ എഹ് ഇതാ യിട്ട് ഇങ്ങെ നടക്കും ഒന്നും ചെയ്യില്ല അപ്പം നമ്മള് എല്ലാം ചെയ്ത് കൊടുക്കണം തുണിയൊക്കെ അതുകൊണ്ട് ഞാനാ കഴുകി കൊടുക്കണെ
ഉം ഉം ഉം അത് പിന്നെ അങ്ങ് മാറുവായിരിക്കും ഞാനും ആദ്യ ക്കെ ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ തന്നെ ഇപ്പം ഞാൻ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് നോക്കും
ഉം പിന്നത് ഞാനും എന്റെ വീട്ട് ക്കാവാണ്ച്ച അത്യാവശ്യം അവർക്ക് എന്താ എന്താ മുറ്റം തൂത്ത് കൊടുക്കുവാരുന്ന് ആഹ് തുണി കഴുകുവേം ചെയ്യുവാരുന്ന് ബാ ക്കി ഒന്നും ചെയ്യുലാര്ന്നു അപ്പൊ വന്നപ്പോ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് ചെയ്യണതാ അതുകൂടെ ചെയ്തൂന്ന്ള്ള ഇത് അവക്ക് ആവശ്യം തോന്നി അവള് അടുക്കളേ കറി അവക്ക് ഇഷ്ടവുള്ള ഇണ്ടായി കഴിക്കും
കഴിക്കും ഉം
ക്ക്‌ ഒണ്ടാക്കി കൊടുക്കേം ചെയ്യും അവക്ക് ഇ ഷ്ടപ്പെട്ട് ഈ ഫോണികൂടെ കണ്ടിട്ടെ ആഹ് കുഴപ്പുല്ല അറിയാലോ എന്താ അടുക്കളേ കേറി പെരുമാറാറിയാലോ എന്നോർത്ത് ഞാൻ പിന്ന ഒന്നും പറയില്ല
ഹും ഹും
ഇപ്പല്ലേ നടക്കൊള്ളൂ ഇനി എവിടെങ്കിലും പോയികഴിഞ്ഞാ ഏതാവസ്ഥയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലലോ
അതെ അതെ എന്റെ അമ്മ ഇവിടെ അങ്ങനെയാ പറയുന്ന് പിന്നീട് എന്ത് വന്നാ ഇപ്പം ആവശ്യം ഉള്ളത് എന്തും നിനക്കെന്താ വേണന്നെച്ചാ കഴി ക്ക എന്താന്ന് വെച്ചാചെയ്യാ നിന്റെ ഇഷ്ടത്തിന് പിന്നെ എന്താന്ന് ആ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ
അതില്ലാ
അങ്ങനെപറിം
ഉം
പിന്നത്തെ ജീവിതം വിധിപോലെ ഇരിക്കും
ആഹ് ആഹ് ഓരോര്ത്തരുടെ വിധി വിധി പോലെ അങ്ങോട്ട് ഏത് രീതിലാ എങ്ങനെയാ എന്നൊന്നും പറയാൻ പറ്റൂല്ലെ
ഒന്നും പറയാൻ പറ്റത്തില്ല വിധിയെ തടുക്കാൻ ആർക്കും പറ്റത്തില്ലല്ലാ ഉം എന്ത അത്ര അത്രയേ പറ്റൂ
ഉം
വരുന്നത് വരുന്നട്ത്ത് വെച്ച് കാണാം ന്നെ ചെലോര്ടെ ജീവിതം നല്ലതാവും ചെലോര് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കും
അത്യന്നെ
ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും ഉം ഒരു തെറ്റും ചെയ്യാത്തവര് അനുഭ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട്
ആഹ് ഉം ഒ ഒത്തിരി ഉണ്ട് ഒത്തിരിന്നറഞ്ഞ ഒത്തിരി തവരുടെ തെറ്റ് തെ അ ത് അവരുടെ തെറ്റല്ലാതെ അവരുടെ എന്താ അവർക്കൊരു പരീക്ഷണം
അവർക്കൊരു പരീക്ഷണം പക്ഷെ വേറൊരു രീതിക്ക് നോക്കുമ്പം അവർക്ക് ആ ഒരു സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം ഭൂമിയിൽ വെച്ച് കിട്ടിയില്ലെങ്കി അതൊരു
അത് പിന്നെ പറയുമ്പോ നമ്മള് ഇ ആഹ് അപ്പ അപ്പൊ നമ്മള് പരലോകത്തിലേക്ക് വി വിട്ട് കൊടുക്കണം ആകാര്യം
ഉം അതെ
ഇപ്പൊ എന്റെ ജീവിതത്തില് ഞാൻ ഒത്തിരി ദുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഞാനതെന്റെ റബ്ബിലേക്ക് എത്തിച്ചിട്ട് ഞാനത് തവക്കൽ ചെയ്യാണ് എന്താന്നെച്ചാ നമ്മക്ക അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ങ്ങളെ എല്ലാ കാര്യവും ആഹ് പിന്നെ എന്തായി ഇന്ന് നന്നായില്ലെങ്കിലും നാളെ നന്നാവുന്നൊരു വിശ്വാസണ്ടല്ലോ ആഹ് ആ വിശ്വാസ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ നമ്മൾ പണ്ടേ ഇതിൽ നിന്നൊക്കെ പിന്മാറി ആ എന്തെങ്കിലുമൊക്കെ ആയി പോയേനെ ആ വിശ്വാസം ഉള്ളോണ്ടാണ് നമ്മള് ആഹ്
അത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മളൊരു വി ഗ്യാസ് ഉള്ളൊണ്ട് നമുക്ക് നമ്മള് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും എന്താ എന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ എന്നുള്ളരു ചിന്ത നമുക്ക് എപ്പോഴും കാണും
ആ നമ്മള് ഇത് ഇതിൽ നിന്നും മാറി അടുക്ക ഇതിലേക്ക് പോവുവാണെങ്കിൽ അവിടെ വിജയം കിട്ടു തന്നെ ഉറപ്പ് ചിലവർ അവിടെയും ചിലവർ വിജയിക്കും ചിലവര് പരാജയപ്പെടും
പരാജയപ്പെടും ആഹ് ആഹ്
ഇവിടുത്തെ ജീവിത സാശ്വല്ലല്ലോ നമുക്ക് അടുത്ത ജീവിതം ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ പരലോകത്ത് ആ ആ ജീവിതത്തിലേക്ക് നമ്മള് ഓ ഇത് തരുമ്പോ അവിടെ നമ്മള് സന്തോഷി കാ ഏ ന്താ ഇ ഇപ്പം നമ്മൾ ചവിട്ടി താഴ്ത്തുന്നവരുടെ മുമ്പിൽ നമ്മൾ അ അവെടെ ഉയർത്തി നിൽ ക്കണം എന്നുള്ള ചിന്ത മാത്രേ ഒള്ളൂ
പിന്നെ ഉം അതെ
ആതാണ്
എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ
ആ എല്ലാം പ്രതീക്ഷയാ അടുത്ത നിമിഷം നമ്മള് ജീവിച്ചിരിക്കും നമുക്ക് ഉറപ്പില്ലല്ലോ
ഒര് ഒറപ്പൂ ഇല്ല
ആഹ് എല്ലാം എനിക്ക് ഇങ്ങനെയായിരുന്നു ഏ കി ആഹ് ശരിയെന്നാ
ആഹ്
ഉം